ഹലോ കേൾക്കണുണ്ടാ
ആ കേൾക്കുന്നുണ്ട്
ആ പിന്നെന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ
നല്ല വിശേഷംതന്നെ
ആ വൈകുന്നേരം എന്താ എന്താ കഴിക്ക
വൈകുന്നേരം എപ്പോെങ്കിലും കടയിലാക്കിനേ കഴിക്കോ
ആ ആ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ഫുഡ് കഴിക്കോ
പുറത്ത് പുറത്ത് പോയിനെങ്കില്
ആ ആ അല്ലെ ശെരി ഒരു വൈകുന്നേരം ഫുഡ് ക്കാൻ വേണ്ടി അങ്ങനെ ഇറങ്ങണവരുണ്ട് അതോ ചോയിച്ചത്
അത് പൊതുവേ ആൺകുട്ടി കളുടെ സ്വഭാവത്തിലല്ലേ
ആ അല്ല ഇപ്പൊ പെണ്ണുങ്ങളും ഉണ്ടല്ലോ അപ്പൊ ഫാമിലി ഒന്നിച്ചാണ് പോവ ആ മഹ്രിബിന്റെ നേര ആയാലും ഉണ്ടാവും ഒരു കട ഒഴിവുണ്ടാവൂല
ഇപ്പൊ ആമ്പിളാരെകാട്ടിപെൺമ്പിളെര
അ ശരിയാ അപ്പൊ എല്ലാരുംന് ഡ്രൈവിങ് കാര്യങ്ങളള് കൊണ്ട അ ഇഷ്ടുള്ള ഇപ്പ പോവാ വരിയാ
ഉ എനിക്ക് ലൈസൻസ് എടുക്കണായിരുന്നു എടുത്തിട്ട് വേണം പറയാൻ ഓ ചെലവാണൊന്നും പോയിട്ട
അല്ലാ അല്ല അപ്പൊ പൊതുവേ കേക്കൂല അവരെ അവരെ ഇഷ്ടാണ് പിന്നെ സപ്പോ ട്ട് ഹ്യൂമാൻസ്ട്ടോ
ചില സപ്പോർട്ട് ചില പേരന്റ്സ് സപ്പോർട്ട് ചെയ്യും ലാസ്റ്റ് കൊയില ആവുകയും ചെയ്യും
ശരിയാ ഏതായാലും അല്ല സപ്പോർട്ട് ചെയ്യണത് കുഴപ്പില്ല പക്ഷെ ഓവർ ആവരുത് എന്നുള്ളൂ എല്ലാം
ഇപ്പം ചില സ്റ്റുഡന്റ്സെല്ലാം ആത്മഹത്യ ചെയ്ത് ചെയ്യുന്നത് ഒരു മര്യാദയില്ലാത്ത കാരണത്തിന് വേണ്ടിട്ടല്ലേ
ആ ആ അതെന്താ വച്ചാല് ചെല കാര്യം അവര് അത് എല്ലാതും സംഭവിച്ച കൊടുക്കു ചിലപ്പോ ചെറിയ സിമ്പിള് കാര്യം വേണ്ടന്ന് പറയുമ്പോത്തെ അവര് എന്താ ചെയ്യാം അപ്പോ തന്നെ ഇതിനായിട്ട് പോവാണ്
ആ ലൈഫ് തുടങ്ങിയിട്ടുണ്ടാവലോ ഇത് അതിന് മുന്നേ അതെല്ലാം ചെയ്യും
ആഹ് ആഹ് പിന്നെ പിൻ പിന്നെ ഇപ്പന്നെ എന്താ ഫുള്ള് ഒക്കെ പഠിക്കണ കുട്ടികളല്ലേ ഇങ്ങനെ ചെയ്ണത് ഫുള്ള്
ഇപ്പ അധികയാണെങ്കില് വേഗം കല്യാണം കഴിച്ചും പോകുന്നു
ആ
അതും ഒളിച്ചോട്ടം
ആഹ് അതന്നെയാണ് ഉള്ളത്
എന്റെ കൂടെ പഠിച്ച ലോൾച്ചോടിന് അന്ന്
ചേട്ടാ പിന്നെ ഇപ്പ ഉള്ളത് കല്യാണം കഴിഞ്ഞവരല്ല പിന്നെ കാണുന്നതും ഉം
ഓ കയിഞ്ഞവർക്ക് എന്ന കുറവണ്ടാ
ഇല്ല അതാണ് ഇപ്പ അധികം കാണത് അത് ഭയങ്കര ഇഷും ആവും ചെയ്യും ഒരേ ഇതുല്യാതെ ആ അതന്നെ ഒരേന്നാളും ഇതുല്യാതെ പോണോരാണ് പിന്നെ എന്താ പറയാ ചെല കുട്ടികൾ എന്താച്ചല് ഈ പഠിപ്പിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ക്ലാസ്സിലൊക്കെ ഒന്നും തീരെ ശ്രദ്ധ ഉണ്ടല്ലോ പക്ഷെ ചെലവർക്ക് എന്താ വെച്ചാല് നല്ല മാർക്കുണ്ടാവല്ലോ
ആയിട്ട് എടുക്കുന്നവരുണ്ട് പഠിത്തത്തിന് പക്ഷേ ഈ- പഠിക്കാത്തവരോ ഉഴപ്പുന്നവരോ കൊണ്ട് അവരെ പേരും കൂടി നഷ്ടമായിന്ന്
ആഹ് ആഹ് പിന് കൊറെ ഇതുണ്ടല്ല പ്ലസ് ടു കഴിഞ്ഞാൽ തന്നെ എന്തൊക്കെയ മേഖലകളുണ്ട് തെരഞ്ഞെടുക്കാൻ
ഓ ഇപ്പ അധികോ ഇഷ്ടം പോലെ ഡിഗ്രി എടുക്കാണ്ടാ പോകുന്ന് പക്ഷേ ഇനിയിപ്പം വരുന്ന കാലത്ത് ഡിഗ്രിക്ക് ഭയങ്കര വാല്യൂവാ അതിലാണ്ട് ജോലി കിട്ടൂല ഈ സി എം ഒക്കെ പോന്നവരുണ്ടാവൂല്ലേ അവര് ഒരു പാർട്ട് എക്സാം വഴിയുമ്പോഴത്തേക്ക് അവര് പൊട്ടു കാരണം രണ്ട് എക്സാം ഉണ്ട് യു എസ് ഏക്ക് രണ്ട് എക്സാമ അപ്പൊ ഒന്ന് കഴിയുമ്പ പൊട്ടും പിന്നും എഴുതാൻ ആരും നിക്കൂല പൈസ കൊടുത്തിട്ട് എഴുതേണ്ടയല്ലേ ആ പിന്നെ ഏതാ നിക്കൂല അപ്പം അവരവിടെ പകുതിക്കാവും
ആ ആ
ഡിഗ്രി കഴിഞ്ഞാല് ആ ഡിഗ്രീനെക്കൊണ്ടൊരു ജോലിയും കിട്ടും
ആഹ് ആഹ് അല്ല ഡിഗ്രി എടുത്താ പിന്നെ എന്തേയ്‌ ചെറിയ കോഴ്സ് എടുത്താം അങ്ങനെല്ല ഓപ്പർച്യൂണിറ്റി ഉള്ള കോഴ്സ് എടുത്താലേ
ഓഹ് ഓപ്പറേഷന്റെ കോഴ്സ് എടുത്താൽ മതി. ഒരു കൊല്ലം കൊണ്ടൊക്കെ തീരുന്ന കോസെട്ത്താ മതി
ആഹ് ആഹ്
ഇപ്പയാണെങ്കിൽ നാല് കൊല്ലം മൂന്ന് കൊല്ലം ഡിഗ്രി ഇണ്ട് മൂന്നുകൊല്ലാണെങ്കില് ഒ കോഴ്സും പഠിച്ചാല് നല്ല ജോലി കിട്ടും നാല് വർഷം ഓപ്ഷനല്ലാ ഒന്നെകില് മൂന്ന് കൊല്ലെട്ക്കാ അല്ലെങ്കി നാല് കൊല്ലെട്ക്കാ ഈ ടീച്ചറൊക്കെ ആവ്ന്നവര്ണ്ടാവൂലേ
ആഹ്
അവര്ക്കേറ്റവും നല്ലത് നാലുകൊല്ലാ കാരണം അവരിക്ക് പിന്നെ ഒര് കൊല്ലം പീജി ചെയ്താ മതി
ആഹ് ആഹ് ആഹ്
അവര്ക്ക് കൊറവാ ഉം കൊല്ലം കൊറവാവും
ആഹ് ആഹ് അതെ അതല്ലെ ഞാൻ ങ്ങനെ കേട്ട്ട്ട്ണ്ട് നാല് വർഷ് അപ്പോ ഞാൻ അതാ ഞാൻ ചോയ്ച്ചത്
ആഹ് അല്ല മൂന്ന് കൊല്ലം ചെയ്ത്ട്ട് നാലാമത്തെ കൊല്ലം വേണെങ്കില് മുന്നോട്ട്പോ ങ്ങനെ രീതിയിലാ
അങ്ങനാണ്ല്ലെ പിന്നെ ഡിഗ്രി കഴിഞ്ഞപ്പ പീജി പീജിയും ബിഎഡും ഒക്കെല്ലെ പ്പള്ളെ
അത് ടീച്ചിങ്ങ് പ്രൊഫ്ഷ്ണല് ടീച്ചിങ്ങിന് പോക്ന്ന്ണ്ടെങ്കിലങ്ങനെ
ഉം ഉം പിന്നെ എന്താ പറയാ അക്കൗണ്ടിങ് കോഴ്സ്ണ്നുസരിച്ചിണ്ട് പിന്നെ അല്ലാതെ പലപല സയൻസിൻ ഫീൽഡാകുംപോ വേറെ ആകുമ്പോ വേറെല്ല ഇതണ്ടല്ലോ
ഓ വേറെ ഇണ്ട് ഇഷ്ടം പോലെ ഇണ്ടിപ്പോ
ഉം ഉം പക്ഷെ ഇപ്പൊ ഈ അധികം കാണ ഡോക്ടർമാര് ആവാൻ ഓരോരോ കുട്ടികൾന്നെ എന്തൊക്കെയാ വേണ്ടത്തരങ്ങളാ കേൾക്കണത് ല്ലേ
ഓ ചെലത് നല്ല കോളേജായി പക്ഷെ അയിന്റെ ഉള്ളിൽ അടക്കുന്ന എവിടെ
നടക്കണത് പക്ഷേ അത് ആരും പൊറത്ത് വിടൂല കാരണം അവ കോളേജിന് ആ സ്ഥ്യാനം
അവര് സ്ഥാപനത്തിന്റെ പേരല്ലേ
ഉം ക്ഷെ അതാരങ്കിലും ഒരാള് പൊറത്ത് വന്നാ പിന്നെ അയിൻ അയിന്റെ ഈല് ഇഷ്ടം പോലെ വരും ചെയ്യും
ഓഹ്
ഉം
ഇവിടൊക്കൊള്ള സ്കൂളില് സ്കൂളിന്റെ വണ്ണം മാത്രേള്ളു
ആഹ് ആ
ഉള്ളിലാണു പഠിത്തോംല്ല ഒരു മെനസു ല്ല
ക്ഷെ പൊതുവെ നല്ല ഹും ഹൈ ലെവലാന്നുള്ള ഇതുംണ്ടാവണം അല്ല ചിലടത്തും കുഴപ്പില്ല്യാട്ടോ ഭയങ്കര സ്ട്രിക്റ്റില് പോണത് ഞാളടുത്തൊക്കെ സ്കൂള് സ്കൂൾന്ന് തന്നെ കുട്ടികക്ക് അടിച്ചു കൊടുക്കണം ഹൈസ്കൂളിലൊക്കെ ഉം അത് കാരണം ഉം
പ്ലാരിറ്റിക്ക് വേണ്ടിട്ടെല്ല നോക്കാ
അല്ല ആഹ് ആഹ് ഇതെങ്ങനെല്ല അവർക്ക് ഇതതല്ല ഇത് ഇപ്പ ആഹ് ആഹ് ആഹ് ആഹ് ആണുങ്ങളാവുമ്പോ അവർക്ക് പാൻറും അവരെ ഷർട്ടിലൊക്കെണ്ടാവും അതൊക്കെ സ്കൂളിന്നന്നെ ഒക്കെ തയ്ച്ചു കൊടുക്ക പെൺകുട്ടികൾക്കുള്ളതും കാരണം ഞമ്മള് പൈസ കൊടുക്കാ എന്നാലും വേണ്ടില്ല അവര്ന്നെ ഒക്കെ ചെയ്തു കൊടുക്ക അങ്ങനെ നമ്മൾ കൊറച്ചീ ച്ചെ ഓവർ സ്ട്രിറ്റ് ആവുമ്പോ കുട്ടിയേ ക്കെന്തോച്ചാല് അതൊരു വെലേണ്ടാവില്ല അങ്ങനെ
പ്പോഴത്തെ പെമ്പിള്ളേരെല്ലാം പണ്ട് കാലത്തൊക്കെ ഫിറ്റാ നോക്കല് ഇപ്പഴത്തപെമ്പുള്ളേര് ലൂസാ നോക്ക
ആഹ് ആഹ്
ന്നുള്ളൊരു ബോധല്ല
ആഹ്
അങ്ങനേട്ടാ
ആഹ് പിന്നെ
ഇവിടെ ചെറുങ്ങനെ മയ പെയ്യാമ്പൂന്നിണ്ട്
പിടിയും മിന്നലുവൊ ആണല്ലേ അവർ മഴ കൊഴപ്പമില്ല ഈ ഇടിയും മിന്നലൊക്കെണ്ടാവുമ്പോഴാണ് പേടി
ഓ അതൊക്കെ പേടിയാണോ
ആഹ് ഇൻക്കൊക്കെ രാത്രിയാകുമ്പോ അതൊക്കെ വരുമ്പഴേ ക്കെ പ്പം പേടിയാന്ന് പ്പടുത്ത് നമ്മളത് കേട്ടില്ലേ ന്യൂസ് നാല് ആൾക്കാരല്ലേ മരിച്ചത് ഒറ്റടിക്ക് ഇന്നലെറ്റും അയിനേഷം തൊടങ്ങിയത അതോളം അങ്ങനെ പേടില്ലേനു
വെറുതെ കടന്നൊറങ്ങ്ന്ന ഒരു പെണ്ണ്ങ്ങളല്ലേ മരിച്ചത്
ആഹ് ആഹ് ആഹ്
ലോറി അടിച്ച് കേറ്റീട്ട്
അതെന്നെ അത് ഞാൻ അറിഞ്ഞിട്ടില്ലെന്നാ
ന്നു വെച്ചാല് ആ പെണ്ണുങ്ങള് വീട്ടില് കടന്നുറങ്ങലേനും
ആ
ഒരു ലോറി നിയന്ത്രണം വിട്ട് വന്ന്ട്ട് വീട്ടിന്റെ ഉള്ളിലേക്ക് കേറി
ആണ്ല്ലേ ആ
ണം വരും
അത് ശെരിയാ അത് എപ്പഴും ഒപ്പണ്ട്ന്നല്ലെ പറയല്
ആ അതെന്നെ
ഉം ഉം പിന്നെ അവടെക്കെ എങ്ങനെ ടൗൺ ഏരിയന്നെ
ആ ടൗൺ ഏരിയാന്ന്
ആ ആ പിന്നെ ഇത് സൗണ്ട് ഡിസ്റ്റേർബ് ഒന്നും ണ്ടാവൂല്ലല്ലേ അടുത്ത് അങ്ങനെ
ഇല്ല അങ്ങനെ വല്യ ഒറപ്പില്ല
ആ ആ
എയർപോർട്ടാന്ന് അടുത്ത് ആണ്ട് വല്യ കൊഴപ്പല്ല
ആണ്ല്ലേ ആ ആ അപ്പ പിന്നെ എപ്പഴും ഏത് നട്ട ട്ടപ്പാതിരക്കും വാഹനങ്ങള് പോണ ഇതുണ്ടാവല്ലോ
ഓ അത്ണ്ട്
ആ ശ്ശെ ൾ പാണേ പോണോൽക്കൊക്കെ
പോകണായിരുന്നു
ഞങ്ങക്കൊക്കെ കൊറേ കിലോമീറ്ററ്ണ്ട് എയർപോർട്ട്ക്കൊക്കെ പോവണെങ്കില് പത്ത് നാപ്പ ഒരു നാപ്പത് ഉം ഏകദേശംണ്ട്
ഓ
സൗണ്ട് ണ്ടാവൂലേ പ്ലെയിനിന്റെക്കെ
ഓ ണ്ടാവും ണ്ടാവും ആദ്യയെല്ലം ഭയങ്കര കൗതുകേനു ഇപ്പാ കൗതുകില്ല
തുകൊക്കെ ഫസ്റ്റ്ണ്ടാവും പിന്നെ ഇതൊക്കെ ആവും
പിന്നെ ഇങ്ങോട്ട അങ്ങ് പോകും ഓ ഇവിടെ ഇണ്ടർ നാഷണലാ
നീ കയറിയിട്ടുണ്ടോ
ഇല്ല കേറിയിട്ടില്ല കേറണം
ഇന്ഷാള ഹ...
ആരെയും ഡിപൻ ൻ്റ് ചെയ്യാൻ പാടില്ല
ആഹ് പിന്നെ അത് പറ്റും. അങ്ങനെ ഇന്റർനാഷണൽ ട്രിപ്പിന് ഒക്കെ പോവാലോ..
ഓ. പോണം.
ഉ ഉം അതൊക്കെ ഒര് വൈബന്നേണ് പറിയാ. ഞമ്മൾ സ്വന്തായിട്ട് ആഹ് ശര്യാ. ഞമ്മള് സ്വന്തായിട്ട് നയ്ച്ചിണ്ടാക്കി ഉള്ളത്. അത് വേറൊരു
വേറെ ആരി ചെലവിനല്ലല്ലോ.
ആ ആ
ആദ്യം ലൈഫിൽ അതാ വേണ്ടേ
ആ ആ ആ ക്ഷെ ആദ്യെ ഇതിന്റെ എടക്ക് എന്ന് കൊർച്ച് മുമ്പ് ഒര് പത്ത് വർഷം മുമ്പ് ഇങ്ങനെ ആയ്രുന്നില്ല. ഉമ്മ അവൻ ഒരു പയിനെട്ട് പയിനെട്ടായാ പിന്നൊര് കല്യാണം കഴിച്ചു വിടലേരുന്നു. ഇപ്പൊ പിന്നെ പെൺകുട്ടിയേളൊക്കെ നല്ലൊം മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പറിയാ
പക്ഷെ രണ്ടു വർഷം മുന്നൊക്കെ അങ്ങൻ തന്നേനു. മാറി ചിന്തിക്ക്ണ്ട്. പക്ഷേ ഇപ്പ ഇപ്പം പെൾമ്പ് പെമ്പ്ള്ളാർ ആദ്യം മാറുന്ന്ണ്ട്. പതിനെട്ടാവാം പിടിച്ചു കിട്ടുന്നുണ്ട്
അങ്ങനെ ഉണ്ട്ശിച്ച അങ്ങനെ പത്ത് നിട്ട വല്ലാതില്ല കുട്ടികൾ പറിം വാണ്ട പഠി പഠിപ്പ് കഴിഞ്ഞിട്ട് പക്ഷെ പോരന്റ്സും കൊറച്ചൊക്കെ രചിക്കേഷൻ ഉള്ളവരവുമ്പോ സപ്പോർട്ട് ചെയ്യും ഈ പഴയ ആളുകള ആവുമ്പോഴാണ് ഒരിക്കാണ് പറ്റായി
അതന്നെ ട്രഡീഷണൽ ആയിട്ട് അങ്ങനെ ചിന്തിക്ക
ഉ ആ് ആ് അങ്ങ അങ്ങനെള്ളവർക്ക ആകുമ്പോ അതില് ഇത്ണ്ടാവൂില്ല കാരണം അവര് അങ്ങനെ ഇങ്ങനെണ്ടെങ്കിൽ ഇങ്ങനെ അതിനായിട്ട് വൈമാണ്ടി കൂടും
വിദ്യാഭ്യാസം വേണം അല്ലെങ്കില് നമ്മള് ഒരു വാക്കിന് വിലയുണ്ട്
ആഹ ശരിയാ ഒരു വെറു ഹൗസ് വൈഫിന് തീരെണ്ടാവില്ല അത് പിന്നെ അവര് ലൈഫ് അതോടെ തീരും പിന്നെ ഹസ്ബൻഡ് അങ്ങനെ ട്രാവൽ ചെയ്യണ അങ്ങനെ അവനന്റെ ഇഷ്ടത്തിന് കൊടുക്കണെങ്ക കൊഴപ്പമില്ല അത് കുറച്ച് സ്ട്രീറ്റ്യാണെങ്കിലോ പിന്നെര് അതില് ചിന്തിക്കാൻ വേറല്ല്യ
അവരെ ഇഷ്ടം നോക്കുന്നവര് അവരെ ഇഷ്ടങ്ങളും
എന്നാ ഓക്കെ ശെരിട്ടാ ഞാൻ നി പിന്നെ വിളിക്കാം ഞാ ന്നാ ശരി